ക്കണുണ്ടോ
കേൾക്കാം കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷം ആ ആ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു വർഷം സൈഡ് പോകുന്നില്ലാ
അതെ
ആ
ആ എന്ത് പറ്റി
ആ ഞങ്ങള് എല്ല അല്ല എല്ലാ രും ഓരോരോ വഴിക്ക് അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒന്നിച്ച് കൂടാന്ന് വിചാരി ച്ചു പല പല വഴിക്കാണ് മൂന്ന് പേരും
ആ ആ അത് ശരി പിന്നെ മറ്റേ പുറത്തു പോയിട്ട് ജോലി ചെയ്യാനാണോ ഇഷ്ടമുള്ള ആളാണോ
ആ പൊറത്ത് ഒന്നിനും പൊറത്തല്ല ആ നമ്മുടെ ഈ നാട്ടിൽ തന്നെ എവിടേലുമൊക്കെ ജോലി ചെയ്യാന് ഇഷ്ടാണ് അങ്ങനെ ചെയ്തൊണ്ടിരിക്കയായിരുന്നു പുറത്ത് കുറേ നാൾ ജോലി ചെയ്തതാണ് ഇപ്പം അങ്ങനെ പോകുന്നില്ല ഇപ്പം നമ്മള് ഈ തൃശ്ശൂര് എറണാകുളം ഭാഗത്തൊക്കെ പിന്നെ ജോലി ചെയ്തത് പിന്നെ റിസൈൻ വെച്ചു പിന്നെ ഇപ്പം വീട്ടിൽ തന്നെയാണ് ഇവിടെ അടുത്തൊക്കെ നോക്കുന്നുണ്ട്
അതെ ആ അടുത്ത് നമ്മൾ നമ്മളെങ്ങനെയാണ് രാവിലെ പോവാ വരിക അതന്നെയാണ് കൊ
ആ ഇത് നമ്മുക്ക് അങ്ങനെയല്ലല്ലോ നമുക്ക് രാവിലെ പോയി വൈ കിട്ട് വരാവുന്ന ജോലിയല്ല എന്റേത് എനിക്ക് നൈറ്റും ചെയ്യണം ഉ അതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് സാലറിയും കുറവായത് കൊണ്ട് എനിക്ക് പോകൻ താല്പര്യം ഇല്ല എവിടെ ഇവിടൊക്കെ നാട്ടില് കേറാന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി ഒന്നും കി ത്തില്ല
അതെ അതെ വീട്ടില് എങ്ങനെയാ പച്ചക്കറിയൊക്കെ ഉണ്ടോ
ആ പച്ചക്കറി കൃഷി ഉണ്ട് പിന്നെ പയറ് വഴുതന പടവലം ഉം വളരെ ആ തക്കാളി അങ്ങനെ കുറ കുറച്ചു കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കൂടുതലും ആ സ്വന്തായിട്ട് ചെയ്യാം കൂടുതലും എന്റെ വീട്ടിലാണ് എല്ലാവരു കൃഷി നല്ലോണ്ണം ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് കുറെ കൃഷിയൊക്കെയുണ്ട്
അ അതെ അപ്പൊ പാരമ്പര്യായിട്ട് കിട്ടിയതാ
ആ അങ്ങനെ കൃഷിയല്ല ആ പണ്ട് അച്ഛൻ ചെയ്തി പിന്നെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും അമ്മയൊന്നും ചെയ്യറൊന്നുല്ല അമ്മയ്ക്ക് വയ്യാരുന്നു അമ്മക്ക് ഒരു ക്യാൻസർ ഒക്കെ വന്നായിരുന്നു ഇപ്പൊ പിന്നെ അമ്മയ്ക്ക് അതിനോടൊന്നും ചെയ്യാനന്നൊട്ടും പറ്റത്തൊന്നുമില്ലായിരുന്നു ഇപ്പം അത് ഇപ്പ ഗുളികയൊക്കെ കഴിഞ്ഞ് അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തേലുമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോ അത് നട്ട് അതിന് ഇത് ചെയ്ത് പരിപാലിച്ച് ഉണ്ടാക്കണം അത്രേയുള്ളൂ അവിടെന്താ പിന്നെ എന്തേലും കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെയൊക്കെയൊന്ന് മുള പിക്കുന്നതാ നമ്മള് സ്വന്തമായിട്ട് മാറുമ്പോഴല്ലേ ഉള്ളൂ നമ്മളെല്ലാം യ്യള്ളൂ
അതിന് വളൊക്കെ എന്തിട്ട് കൊടുക്കാ
ഞാന് എല്ലുപൊടി എല്ലുപൊടി
ആ അതെങ്ങനെ മറ്റേ വാങ്ങ
ആവാങ്ങണ കടേന്ന് വാങ്ങുന്നതാ കടേന്ന് വാങ്ങീട്ട് അവര് പറയാറുണ്ട് ശകലം ഇട്ടാ മതിയന്ന്
എല്ലാ തോന്നുന്നു ഈ മൃഗങ്ങളുടെ ഒക്കെ എല്ല് കൊണ്ടോന്ന ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടാക്കണാന്ന് എനിക്ക് തോന്നണ് അതിനാത്ത് ഒത്തിരീ സാമാനങ്ങളുണ്ട് ഒത്തിരി പൊടിച്ച് പൊടിച്ച് പൊടിച്ചതായതുകൊണ്ട് നമുക്ക് ആ എല്ലുപോലൊക്കെ ആകിടപ്പുണ്ട് അ
ആ അതിട്ട ഇങ്ങെ നല്ലണ്ടാവു ആഞാങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോ അതിലങ്ങെ കാണ ഇല്ലുപൊടി അതുപോലെ ചകിരി ചോറ് പിന്നെന്താ ചാണകത്തിന്റെ വേസ്റ്റോ ഇങ്ങനെ പൊടിച്ച ഉണക്കി പൊടിച്ചതോ? ഇങ്ങനെ കാണാം അപ്പിങ്ങനെ വിചാരിക്കട്ടെ എല്ല് എന്ന് പറ എന്താണാവോന്ന്
ആഹ് കൃഷിയുണ്ടോ?
ആ വീട്ടില് ഞാൻ ഇങ്ങനെ ചെടികളൊക്കെ വെക്കും അല്ലാണ്ട് കൃഷിയായിട്ട് അങ്ങനെപ്പൊ ചെയ്യാറൊന്നില്ല
ആഹ് ഇതിപ്പോ മഴയായത്കൊണ്ട് എല്ലാം പോയി
ആഹ് അ അമ്മാമ്മക്കള്ളെ സയത്ത് ഇവിടെ വീട്ടിൽന്നെങ്ങനെഏരിയൊക്കെച്ചിട്ട് ആ കൂർക്കക്കെ ന ചടണം
ആഹ് ആ ഹാ ആഹ് കൂർക്ക ഉണ്ടാവുവോ ഞാൻ ഒർണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ മേടിച്ചപ്പോ ഒന്ന് മുളച്ചു വന്നത് കൊണ്ട് കുഴിച്ചു വെച്ചിട്ടുണ്ട്
അതെ ആ അത് ഉണ്ടാവുംട്ടോ ആ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും നല്ല ഉണ്ടാവും പിന്നെ ഈ സമയത്തൊക്കെ ഉണ്ടാവും അയിന് പിന്നെ നല്ല വളട്ട് കൊടു ആണം തോന്നണു ഈ ആട്ടുംകാട്ടോ അങ്ങനെക്കെ ഇണ്ടാവലോ അത് വെട്ടിയടിപ്പിക്കയേ അങ്ങനെ പറഞ്ഞാ മനസ്സിലായില്ല
അങ്ങനെ പറഞ്ഞാല് നമ്മളിങ്ങനെ കപ്പയ്ക്ക് ഇങ്ങനെ
ആഹ് അതിനെ ഞാൻ പറഞ്ഞു ഏരി ഞങ്ങളവിടെ ഏരി മാട് ഏരി ന്നാ പറയ ഏരിയ ട്ടിക്ക്യ ഇങ്ങനെ കൂനകൂട്ടി ഇടെ അല്ലേ? മണ്ണ്
ആഹ് ആഹ് ആ
അവരെന്താ വെട്ടി മാടന്നോ
ആഹ് ആഹ് ആഹ് ഏതോ ഏത് ഇത് ഏത് സ്ഥലമാണിത്?
എത് ഏ തൃശ്ശൂര്
ആഹ് തൃശ്ശൂർ ആണ ല്ല ഓ ഞാനവിടെ വർക്ക് ചെയ്തത് ആഹ്
ആഹ് ഇതിങ്ങനെ നമ്മളിപ്പോ ഈ ചെടി നുട്വാണെങ്കിലും അതിങ്ങനെ ആഹ് വളം നല്ല. പോലെ ഇട്ടു കൊടുക്കുന്നത്, അതുപോലെ യൂറിയ എന്ന പറഞ്ഞിട്ട് ഒരു ഇത് കി കിട്ടും വളം കൃഷി ഭവനിനെയൊക്കെ കിട്ടും ആഹ്. അതിട്ട് കൊടുത്ത കഴിഞ്ഞാൽ നല്ല വളം. അതിട്ടുകൊടു നല്ലോണം കട ഉണ്ടാവും.
ക്കില്ലേ അത് ചെടിയിൽ പെട്ടെന്ന് പൂവുണ്ടാകാനുള്ള എന്താ എന്താണ്. ചെയ്യുന്നത്
ആഹ് ഞാനെവിടെ മറ്റേ മുട്ടയുടെ തൊണ്ടില്ലേ.
ആഹ്
അത് നല്ലോണം ഇങ്ങനെ പിടിച്ച ഇങ്ങനെ പൊട്ടിക്കും.
ആഹ്
ആഹ് എന്നിട്ട് അതിട്ട് കൊടുക്കാ ചെയ്യാറ് അത് ഇട്ട് കഴിഞ്ഞ നല്ലോണ്ണം പൂവുണ്ടാവും. ഞാൻ ഒരു ഇതില് യൂട്യബ് കണ്ടതല്ലേ ഞാൻ എന്റെ വീട്ടിലൊരു ഒരു കള്ളിമുള്ള്. ചെടിയില്ലേ ഒരു ചെറിയൊരു. ഉണ്ടാവും നല്ല ഭംഗിയാ പൂവഴക്ക് പക്ഷെ ഞാനതുകൊ ആ ച ചെടിനെ വാങ്ങിട്ട് ഒരു ചേച്ചിടെയടുത്ത് ഇങ്ങനെ വങ്ങിയതാണ്. അപ്പൊ അവിടുന്ന് കുറ വെച്ചിട്ട് കൊണ്ടുന്നതാണ് നല്ല പൂവാണ് ഞാൻ കുറേ നടുത്. അഞ്ചാറ് മാസം കഴിഞ്ഞു വരും. പൂവുണ്ട് അവിടെ കാണാനില്ല . വേയിലത്ത് വെക്കും കുറെ തണുലത്ത് വക്കും. ക്കും അത് കാരണമാണോ അറിയാൻ വേണ്ടീട്ട് എന്നിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീങ്ങനെ വീഡിയോസ് ഇങ്ങനെ വളർന്ന പെട്ടെന്നു പൂയുണ്ടുവാ എന്നൊക്കെ കണ്ടപ്പോൾ. മൊട്ടയുടെ തൊണ്ടി ഇങ്ങനെ. വച്ച് മിക്സിൽ അടിച്ചിട്ടാണ് അവര് പറയണത്. ഞാൻ പിന്നെ മൊ ഇടത് ഉണ്ടുവാന് മിക്സില് അടിക്കണമൊന്ന് ഇല്ല. തണ്ട് വെച്ചിട്ട് അത് ഞാൻ കൈക്കൊണ്ട് ഇങ്ങനെ. പൊടിച്ചിട്ടു ഇട്ടിട്ട് ഒരു മഴ പെയ്തു വന്നപ്പോ അപ്പഴത്തിനായി നല്ല പ പക്കളുണ്ടായി അപ്പിക്ക നല്ല വിശ്വാസായിട്ടോ ആഹ കാരണം നമ്മ ചെയുമ്പഴേ നമുക്ക അറിയുള്ള എത്രത്തോളം അത് ഇതാവുള്ളു
ഞാനും മേടിച്ചച്ച് വെച്ചിട്ടുണ്ട് റോസയൊക്കെ അവര് പറഞ്ഞത് പെട്ടന്ന് പൂക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് സാധനം മേടിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു
ആ മുട്ടേട നിന്ന ഉണ്ടോന്നിട്ടോ നോക്കി
തൊട്ടയിടന്നുണ്ടല്ലേ ഞാന് തേയില പൊടിയൊക്കെ പക്ഷെ നിന്നന്ന് പോ ആ കണ്ടു ഞാൻ തേയിലപ്പൊടി തേയില തേയിലയുടെ ഇത്ക്കെയാ ഞാൻ ഇടുന്നത് പിന്നെ ആ എല്ല് കൂടി ഇട്ട് കൊടുക്കും ആഹ
ഉണ്ടാങ്ങുമ്പോ
എല്ലാ ഒരു കിലോയ്ക്ക് അറുപത് രൂപയേ ഉള്ളൂ
അതെ
ഉം വിലക്കുറവാ കൃഷിഭവനിൽ കിട്ടും വളം കടയിൽ കിട്ടും എല്ലായിടത്തും കിട്ടും അത് മേടിച്ചിട്ട് നല്ലതാണ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അതിന്റെ വളർച്ച പയറൊക്കെയ ആണേ ഇപ്പൊ മഴ ആയതുകൊണ്ട് പയർ എല്ലാം പോയി എന്നാലും- ഇന്ന് കുറച്ച് പയറ് ഞാന് പോകും പറിച്ചായിരുന്നു പറിച്ചിട്ട് ഇന്ന് ഇ കുറച്ച് തോരൻ വയ്ക്കാൻ കിട്ടി
അതെ ആ അല്ല അങ്ങനൊക്കെള്ളത് നല്ലതാണ് കേട്ടോ നമ്മളിപ്പോ കടയിൽ പോയിട്ട പോ അങ്ങനെയൊക്കെ നല്ലത് നമ്മ ഈണ്ടാക്കണുന്നത് കഴിക്ക തന്നെയാണ് എത്രത്തോളം വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും അത്രത്തോളം ഓളും പുറത്തുനിന്നും വാങ്ങണെങ്കിലും അത്ര ട്ടല്ലേ നമ്മള് പറയ മോ വല്ലാ വല്ലാണ്ടഅങ്ങട് ഇടില്ലല്ലോ പ്പൊ യൂറിയ പറഞ്ഞകയ്ഞ്ഞ ഒരു ആസവളം തന്നെയാണ് പക്ഷെ അത് നമ്മള് കൊറച്ചൊക്കെല്ലേ ഇടള്ളൂ പക്ഷെ അവിടന്നൊക്കെ കൊണ്ടു നല്ല വല്യ കീടനാശിനൊ ഒക്കെ അടിച്ചിട്ടാ അയെന്ദ് പമ്പിലാണല്ലോ ഇങ്ങനെ അടിക്ക എല്യാണ് എങ്കിലും ആ വളാണെങ്കില് അതാണെ ലം ണ്ടാവണ കായ്ക്കന്യാണെങ്കിലൊക്കയ്ല് ഇങ്ങനെ ആവല്ലേ ഉം
പിന്നെ പിന്നെ ചേമ്പ് ചേന പപ്പ അതൊക്കെയാണ് ഇപ്പ എല്ലാരും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിക്കാനിട്ടിരിക്കുന്നല്ലേ മേടിക്കുന്നത് ന്റെ വീട്ടിലതൊന്നുല്ല സംഭവം എലിയൊന്നും തരത്തില്ല
ആ അതെ ആ ഈ ഭാഗത്തൊക്കെങ്ങനെ ണ്ട്ട്ടോ അങ്ങനെ വെക്കണ ആളുകളുണ്ട് വീ ലാണെങ്കിലും വെക്കും കാരണം ഇവിടെ ഒരു കൊർ ച്ചൊരു ഗ്രാമപ്രദേശാണ്. അപ്പൊ അങ്ങനെ സാധനങ്ങളക്കെണ്ടാ ക്കും ഈ കാവത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ എന്താ പറഞ്ഞ പൂവ പറഞ്ഞില്ലേ പൂവാടെ കൂടെ കാവ പാരക്കട്ടത്ത് മറ്റ് ത്തിലോ അങ്ങനത്തെ കാവത്ത് ന്നങ്ങന പുറത്തുനിന്നൊന്നതികം വീട്ടിൽന്നെ ഉണ്ടാക്കിട്ടൊക്കെങ്ങനെ
ആഹ ആ ആ വീട്ടില് ഇപ്പ കൃഷിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലേ ഇങ്ങനെ ചെടികളൊക്കെള്ളൂ.
ആ ചെടികള് പിന്നെ വല്യ വല്യ മരങ്ങൾ മാവൊക്കെല്ലേ?
ആഹാ പ്ലാവം മാവേ ഒക്കെ
ആഹ് അങ്ങനത്തൊക്കെ ഉള്ളത്. അതാട ഇപ്പ കൃഷിയായിട്ട് ഇ പ്പ അങ്ങനെയല്ലേ പിന്നെ മുളക് തെയ്ണ്ട്.
ആ
കാന്താരിടല്ലേ
ആഹ് മുളക് കാന്താരി ആഹ് കാന്താരി നല്ലതാ നമുക്ക് കപ്പേടെ കൂടൊ ഒക്കെ ഉടച്ച് കഴിക്കാനൊക്കെ നല്ലതാ
അതെ ആ ഞാന്നിട്ട്ത് കൊറച്ച് ഇങ്ങെനെ പഴുത്ത് വന്നിണ്ടായിരുന്നേ അപ്പം ഞാനത് കൊറേ മൂത്തൊതെക്കെണ്ടായിരുന്നു പഴുത്തിട്ട് വെറുത ഇങ്ങനെ പോരാ ചെറുതാകുമ്പോത്തന്നെ അത് പഴുക്കൂല്ലോ അപ്പങ്ങനെ പഴ് ത്തിട്ട് പോണ്ട
കിളി തിന്നൊണ്ട് പോകും പറിച്ച് വെച്ചില്ലെങ്കിൽ കിളി കിളി കിളി കഴി ക്കു അത് വന്ന്
അതെ മൊളകോ ഹതെ
ഹാ ഞങ്ങടെ വീട്ടില് അമ്മ എന്റെ വീട്ടിലുണ്ട് ഇത് അപ്പം അമ്മ പറയുന്നേക്കാം പഴുത്ത മുളക് എല്ലാം വന്ന് കിളി അതങ്ങ് കൊത്തി തിന്നും അതിനകത്തെ അരിയാന്ന് തോന്നുന്നു തിന്നുന്നത് ഇത്
ആഹ് ആഹ് പിന്നെ അധികം എരിവും ഉണ്ടാവില്ലല്ലോ പഴുത്താല് അതാവും
ആരിക്കും ആഹ് പക്ഷെ പച്ചക്ക് നല്ല എരിവാ
അതൊക്കെ സുർക്കേൽ ഇട്ടടക്കാ കഴിക്കും സുർ ക്കേലിടൂല്ലോ മുളക് ഇട്ത്തിട്ട്
ആഹ് ഹാ ആഹ് ഹാ ഹാ അതെ അതെ അതെ കാന്താരിമുളക് ഇടണം പിന്നെ വേറൊരു സൈസ് വെള്ളമുളക് കിട്ടുവല്ലോ അതിടു ന്നാലും നല്ല ടേസ്റ്റാ ആഹ്
ആഹ് അങ്ങനത്തെ ഒന്നുംല്ല പക്ഷെ ഇത് ന്റെ വീട്ടിലൊക്കെ ഉണ്ടായിന്നോട്ടോ അങ്ങനത്തെ വൈലറ്റ് കളറ് പിന്നെ വെള്ള ഉണ്ട ക്കെ
ഇവിടെയുണ്ട് ഉണ്ടമുളക് പക്ഷെ ആയിട്ടില്ല
ഉം മീനകത്തിടുന്ന വല്യുണ്ടമുളക് അല്ലല്ല ഞാന് ത് പിന്നെ ഹസ്ബൻഡിന്റെയൊക്കെ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ പോകുമ്പോ അവരുടൊക്കെ വീ ട്ടി ലൊണ്ട് ഈ സാധനം അവിടുന്ന് ഞാൻ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടു പാകുന്നതാ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു ഞാ കുറേ വിറ്റു അത് നല്ല വിലയാ സാധനത്തിന് കാ കിലോയ്ക്ക് മുപ്പത് രൂപയാ കടയിലും മേടിക്കാൻ ചെല്ലുവാണെങ്കിൽ നമ്മൾ ആ ഞാനത് കൊറച്ചു പറ റ്റു അത് പിന്നെ മഴയൊക്കെ ആയപ്പഴേ പോയി കുറേ പറിച്ചു അതേന്ന് ഏ ആഹ് നാടൻ നാടൻ സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ട് അവിടെ കൊണ്ട് കൊടുക്കും ഉ
അങ്ങനല്ലേ?
ഉണ്ടായി അത് ഞാൻ ഏഹ് അത് കൊണ്ട് കൊടുക്കാ എന്നുള്ളൊക്കെ ഇതിൽ ഇരുന്നതാണ് പക്ഷെങ്കിൽ അത് പൂത്ത് പൂത്ത് പൂത്ത് പൂത്ത് നിൽക്കുന്ന അല്ലാതെ ഒന്നും ഒണ്ടാ ണ്ടായില്ല രണ്ട് കായ ഉണ്ടായത് ഇപ്പ മഴ പെയ്തപ്പോ അത് പോയി ഉം ആഹ്
എന്നാ ശരിട്ടാ.
ആ ശരി.